ഹലോ ആ എന്താവർത്താനം
നല്ല വർത്താനം സുഖം തന്നെ എന്തങ്ങളെ വർത്താനം
ഉം നല്ലെ സുഖം തന്നെ എന്താ പണി
ഒന്നുല്ല ഇവിടങ്ങനെ ക്‌ളാസുകഴിഞ്ഞുവന്ന് ഇവിടങ്ങനെ കിടക്കേന്നു
അ അ ക്ലാസിനോൽണ്ടോ
ആ ആ ക്‌ളാസില് പോവല്ണ്ട് ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് പഠിക്ക്ണ്ടായിനു
ത്രായി തുടങ്ങീട്ട്
ഇപ്പോ മൂന്നു മാസായി
ഏ പഠിക്കൊ പഠിച്ചോണ്ടിക്ക ഇപ്പളും
ആ പ്പ ആ പ്പളും പഠിപ്പന്നേണ് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണെങ്കില് ആറ് വ് ആറു മാസണ്ട്
ഏ ആറുമാസോ തോഴ്സാ
ആ ഞാൻ ആറ് മാസത്തെ സ്കോഴ്സാ ട്ത്തിട്ടുള്ളത് എനിക്ക് പിന്നെ സ്റ്റിച്ചിങ് അറിയായിരുന്നു പിന്നെ അത് പിന്നെ ഈ മറ്റേ ഹാ നമ്മളെ ഹാൻവർക്കും കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത് ത്രയാ തുടങ്ങി അയ്നും മാണ്ടീട്ടേനു അതൊരാറുമാസത്തെ കൊയ്സയിട്ടാണ് പഠി പ്പിക്കും പറഞ്ഞപ്പ അങ്ങനെ അയ്ല് കൂടിയതേര്ന്നു
ഏ അല്ലാതെ ഹാൻഡ് വ അല്ല സ്റ്റിച്ചിങ് ഒക്കെ ആദ്യം അറിയലേ
സ്റ്റിച്ചിങ് ൻക്കറിയായിര്ന്നു പി അതോണ്ട് പിന്നെ സ്റ്റിച്ചിങ്ങ് കൂടിയതിന് രണ്ട് വർഷം ഒക്കെ എടുക്ക അതെ സ്റ്റിച്ചിങ്ങും
ആ ആ ആ ആ അത്ശരി ഒക്കെപാ ആ ത് അല്ലാത്തത് സ്വന്തം ആയതുകൊണ്ട് ആറുമാ ണ്ട് കിട്ടും പഠിക്ക ഉം എന്താട്ട് എപ്പഴാ പോ തൊടങ്ങ
മൂന്ന് മാസത്തേക്ക് പോവലൊടങ്ങിയിട്ട് രാവിലെ ഒരു ഞമ്മക്കൊരു പത്തു മണിയാവുമ്പോ അവിടെ എത്തിയാ മതി
ആ നമ്മള വീട്ടത്തെ കഴിഞ്ഞിട്ട്, വീട്ട് വീട്ടത്തൊക്കെ കഴിഞ്ഞിട്ട് പോവാനെള്ള ടൈമെണ്ടല്ലേ?
ആ അതെ നമുക്ക്ന്നെ വൈകുന്നേരം അഞ്ചര ആകുമ്പോ ഞമ്മള് വീട്ടക്ക്‌ തിരിച്ചെത്തേം ചെയ്യും
ആ ആ
ഒരു നാല് മണിയൊക്കെ ആവുമ്പോ അവിടുന്നെർങ്ങാം.
സുഖാണല്ലോ. പോയി പഠിക്കാന ഏതായാലും വീ ട്ടില് വെറുതെരിക്കണ്ടല്ലോ
ആ ആ അവരന്നെ എല്ലാം പഠിപ്പിക്കും എല്ലാം കട്ട് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ വല്ലതുണ്ടോ അവിടെ
ഏ ഏ പക്ഷെ അത് പഠിച്ചിട്ടിയിപ്പ അതൊരു സമയം എന്ന് പറഞ്ഞപ്പ നല്ലൊരു
ആ ആ നല്ല ഇപ്പൊ ഫുള്ള് സ്റ്റിച്ചിങ്ങിനാണ് ആ ഇപ്പൊ ഫുള്ള് നമ്മള് ഹാൻഡ് വർക്കും കാര്യങ്ങളാണ് വേണ്ടത്
ആ ഇപ്പൊരു ബ്രൈഡിനെ ഓക്കെ ബ്രെഡിനായാലും മൈ ക്ക സ്റ്റിച്ചിങ് അല്ല ഹാൻഡ് വർക്ക് ആണ്
ആ അവരിങ്ങനെ ആ അവര് ഡിസൈൻ ചെയ്താണ് സാധന നമ്മൾ കഴിക്കണം എത്തിച്ചരും ഒര് ഒര് നമ്മക്ക് പറ അങ്ങനെതെ
ചെയ്യണം ഇങ്ങനത്തെ കളറാണ് അങ്ങനെയാണ് പറഞ്ഞരല് ആ ഞാൻ ഫോണിൽ ഇങ്ങനെ കാണാം അങ്ങനെയാണ് എന്നിട്ട് ഈ ഒരാഴ്ചകൊണ്ട് വെ വചുണ്ടാക്കിന്നൊക്കെ പറഞ്ഞ കാണ്ടേ
ആ ആവും ചെൽപ്പൊ ഒരാഴ്ച തരാൻ അതെ ഒരു മാസത്തിന്റെ അടുത്ത ടൈം ഒക്കെ കല്യാണത്തിന്റെ മാരേജിന്റെ ഒരു മാസം മുമ്പൊക്കെ ആ മുമ്പൊക്കെ വന്ന് കൊടുത്ത കൊടു ക്കണോരെണ്ട്. അതൊക്കെയാണ് ഫുള്ള് ഫുള്ള് ഹാൻഡ് വർ എന്നൊച്ചാല് അയിമ്മേലൊര് ഒരു വേറ ഇത് ഉണ്ടാവുല അ അത്രയും നല്ലൊരു ഹ ഒരു ഹൈ ലെവല് നല്ല ക്വാളിറ്റിയില് ഇങ്ങനെ ചെയ്യാനുള്ള വർക്കാണ്. ഒരു മാസത്തെ വർക്ക്ണ്ട്
ഹാൻഡ് വർക്ക് നല്ലെ നല്ല ഇതാണ് പൈസിം കാര്യങ്ങളൊക്കെ നമ്മള് പഠിച്ചു കിട്ടിയലൊക്കെ
അതെ നമ്മള് ഈ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അതൊരു വരു മാനമാർകം കാണ് വീട്ടില് വെറുതെ ഇരിക്ക്ണോൽക്ക്. മ് നല്ലൊരു വരുമാന മാർഗാണ്. അതെ അത് നമ്മക്കൊന്ന് മനസ്സിലാ ക്കി എടുത്താ പെട്ടെന്ന്കഴിയാവുന്നതേ ഉള്ളൂ.
അത് ഇങ്ങനെ കാണുമ്പോ ഓലൊരു സൂചിയെടുത്ത് ഇങ്ങനെ സൂചി എടുത്ത്കാണ്ടേ ഇങ്ങനെ കുത്തുമ്പോ കൊറെ ഓരോ മുത്ത് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൊറേ പണിയിണ്ട്.
ആ നമ്മുക്ക് കയൂലന്ന് കരുതും, പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്നാ നമുക്ക് ഒരു ചിലപ്പോ ഒരു ടോപ്പിന് തന്നെ നമുക്ക്, അതില് ഒരു മിനിമം വർക്ക് കൊടുക്കണങ്കിൽ നമുക്കൊരു മൂന്ന് നാല് മണിക്കൂറിന്റെ ഒരു എട കൊണ്ടെ നമുക്ക് കഴിയു മൂന്ന് മണിക്കൂർ എൻ എടുത്താൽ മതി ഒരു ടോപ്പിന്റെ തന്നെ, നമ്മൾ കുറച്ചിസം
ഇരിക്കണം നീ ആ എന്നാലും പെ ന്ന് ഒരാഴ്ച കൊണ്ടൊക്കെ കുറച്ചുതാണ്. പക്ഷെ ഒരു മാസം
മ് ആഹ് ആ അപ്പൊ ഞങ്ങള് പറയും, കസ്റ്റമേഴ്സിനോട് ഞങ്ങള് പറയും അതെ നല്ല വർക്ക് വരുന്നതാണങ്കി ഇ ഞങ്ങൾക്കൊരു മാ, ഒരാഴ്ച കൈയ്യൂലട്ടോ അതിന് മുമ്പ് തന്നെ അതിലേറെ ടൈമ് തരേണ്ടി വരു ട്ടോ എന്നൊക്കെ പറയും, അപ്പൊ കല്യാ ത്തിന് എത്ര ദിവസം ഉണ്ട് ചോചുമ്പോ ചെലോല് പറിം, ഒരാഴ്ചൊക്കെ ഉള്ളൂ പറയുമ്പോ ഞങ്ങള് പറിം ത എന്നാ ഞങ്ങക്ക് കയ്യൂലട്ടോ എന്നു പറയും. പിന്നെ പറഞ്ഞാല്, ഓല് പറയണം ഇത്ര കുറഞ്ഞ ഇത്ര ഡിസൈനിങ്ങ് മതി ഇത്ര ഡിസൈന്റെ ആവശ്യള്ളൂ, എന്നൊക്കെ പറയണെങ്കിൽ, നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടു
നിങ്ങളവിടെ കാട്ടി കൊടുക്കെക്കാരം ലെ ഈ മോഡല് മതിയോ, ഈ മോഡല് മതിയോ എന്ന്, അതോ ഓര്, ഓരെ ഇഷ്ട്ടത്തിന് കൊണ്ടൊരുനൊലും ഇണ്ടോ?
ആ അവരവരടെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നണ്ട്, പിന്നെ ഒരു ഇങ്ങട്ട് ഡിസൈന് നമ്മൾ അതിക്ക് ഓര് വരുമ്പോ തന്നെ നമ്മള് ചെയ്ത ഡിസൈനും, കാര്യങ്ങളും കാട്ടി കൊട്ക്കും അവർക്ക്. അതവർക്ക് ഇഷ് ഇഷ്ടപ്പെട്ടെങ്കില് അതിനെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓര് കൊണ്ടരുന്ന ഡിസൈനിങ്ങിന് ഫോട്ടോന്ന് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുമ്പോ കസ്റ്റമേഴ്സ് ന്റെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലാ, അതൊരു നമുക്ക് ഒരു വല്ലാത്ത ഒരു ഇതാണ്, അവർക്കടെ സന്തോഷം ആയാല്
അവരുടെ മുഖത്തന്നാണ് ഒരു സന്തോഷം
ആ പക്ഷെ അഥവാ അവരന്നത് ചീറ്റി ചീറ്റി പോയിന്ന് പറഞ്ഞ പിന്നെ നമ്മുക്ക അതൊരു
അതൊരു പിന്നൊരു ഒജ്ജാദി സങ്കടം ബുദ്ധിമുട്ട് ല്ലേ നമുക്കൊരു അത്രയും കേതിട്ട് ച് ഷെ ഓല് അത് വിചാര് ഓല് വിചാരിച്ച മാതിരിയാവുണ്ടാവില്ല അതുകൊണ്ടാണ് അവര് പറയ് ആ അതെ
അത്യാവശ്യം റിസ്കുള്ള ഒരു വർക്ക്
ആ ഒരു മാസൊക്കെ വടെന്ന് ഒരു മാസം അവിടെ ന്ന് കാണ്ട് പിന്നെ ഒരു വർ ർക്‌ ചെയ്തത് ശരിയായിട്ടില്ല ന്ന് പർ താണെങ്കി അതിനൊരർത്ഥൻട്
അതെ ഇത് ഞ ഇതൊരാഴ്ചനോടൊക്കെ ആ ഇതൊരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ് ടൈ് തരും എന്നട്ടെ ഇതിന്റെള്ള ഇത്രയും വർക്ക് പറയുമ്പോ നമ്മളത് ചെയ്ത് കൊടുത്തിരെങ്കിൽ അവർക്ക് തൃപ്തി ആയില്ലെങ്കിൽ പിന്നെ നമ്മുക്ക് തന്നെ അതൊരു
ആ
വിഷമം വരുള്ള കാരണണത്
അത് അങ്ങൻ തന്നെല്ലേ മ്മ
ഉം അത് പിന്നെ ഞങ്ങൾ പറയും ഞ ഞങ്ങളീ ബുക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് വരട്ടെ ന്ന് ചോദിക്കും കുറെേ കസ്റ്റമേഴ്സ് ഞൾക്ക് വിളിച് വിളിച്ചു ചോയിക്കും അപ്പൊ ഞങ്ങള് പറയും മാരേജിന് രണ്ടാഴ്ച മൂന്നാഴ്ചക്കെ മുന്നേ തന്നെ കൊടന്നു തരണം അല്ലെങ്കിൽഞങ്ങളെക്കൊണ്ട് പറ്റില്ലന്ന് ഞങ്ങൾ പറയാറാണ് അങ്ങോട്ട്
ആഹ് അങ്ങനെ ആകുമ്പോേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുള്ളു അവരു ഉദ്ദേശിച്ച പോലെ ചെയ്യണെങ്കില് ടൈം വേണ്ടേ
അത് നല്ല ടൈം എടുക്കും ഞമ്മൾ വിചാരിച്ചതിനും അപ്പുറാണ് അവരെ ടൈം എടുക്കണത്
അ നല്ല
പിന്നെ ഓരോ ആ അത്പിന്നെ ഓരോ മുത് പിന്നെന്നെങ്കിൽ നെറ്റ് കൊളുത്താ അതിങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ കൊണ്ട് പോവണ്ടേ ഹാൻ വർക്ക് ആയി കൊണ്ടു പോയാലോ പൊളി
ലബാൻ
അത് ത ആ അത് തന്നെ അത്യാവശ്യ ഒരു ബു ദ്ധിമുട്ടുള്ള വർക്കാണത്. അപ്പൊ അതെന്നെ ത് മേനേ ചെയ്ത് ചെയ്ത് പോകണെങ്കില് അത്യാവശ്യം ബുദ്ധിമുട്ടാ പക്ഷെ അത് നമ്മളാ ഫീൽഡ്ക്കാടെ ത്തി കഴിഞ്ഞ ഞമ്മൾക്കത് ചെയ്യണംന്ന് ഞമ്മൾ ആഗ്രഹിച്ചാല് നമ്മക്കത് പെട്ടെന്ന് പൂർത്തിയാക്കാനും കഴിയും.
ആഹ് ആഹ് ശെരി അത് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുമ്പോ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണല്ലോ.
ആ ആ അവര് ചെയ്യണ വർക്ക് മ്മക്ക് പെ പെട്ടെന്ന് പൂർത്തിയാ പൂർത്തിയാക്കി കൊടുക്കാൻ കയോ.
നമ്മള് എന്ത് കാര്യം ആഗ്രഹിച്ചാണ്ട് ചെയ്താലും അത് പെട്ടെന്ന് ഞമ്മളെ കൊണ്ട് ചെയ്യാനേ കൈയും അതെല്ലാം മടി പിടിച്ചിട്ടാണെങ്കിൽ അത് നട കൂല്ല
അതെ
വ ഫടി കാണം അവുല ന്റെ മനസ്സിൽ വെച്ചിരിക് ക്കണെങ്കി മ്മ്ക്ക് വീട്ടില് ഇങ്ങനെ ഇരിക്കാം അതിപ്പോ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് പഠിക്കാന ആ ആഹ് പഠിക്കാനായും ചെയ്തു മ്മക്കൊരു ചെറിയൊരു വരുമാനത്തിനുള്ള ഇതാണല്ലോ പഠിച്ച് കി
ആഹ് ആഹ്
അ സാധാ മ്മള് സ്റ്റിച്ചിങ്ങിന് തന്നെ നല്ലൊരു ഇതാണ് ഡ്രസ്സ് അടിച്ചാങ്ങ് കൊടുത്താലൊക്കെ ഒരു വീട്ടില് കൊണ്ടോയി കൊടുത്താല് അപ്പ നല്ല പൈസ മ്മള് കൊടുക്കണം
ആഹ് നമ്മ സ്ഥ സാധാ ഒരു മേലെ ഒന്ന് ആ ഒരു ഡ്രസ്സിന്റെ മേലടി കൊടുക്കണെ തന്നെ ഇപ്പോ അറുപത് രൂപയാണ് അപ്പൊ ഞമ്മള് ആ ഒരു വർക്ക് ഞമ്മളെ കൊണ്ട് കഴിയുമ്പോ അ ഏറ്റവും നല്ലത്പ്പ ഞമ്മക്കത്ട്ത് ചെയ്യണതല്ലേ
ആഹ് ഞമ്മക്ക് നമ്മളതും ചെയ്യാൻ നന്നു ചെയ്ത് മറ്റുള്ളവർക്ക്‌ ചെയ്ത് കൊടുക്ക നല്ലതാണ്
ആ അതെ വരുമാനമാർഗാവും ഇ
ആഹ് അതാണ്. വെറുതെ ഇര്ക്കുമ്പ ഒര് വരുമാനമാർഗ്ഗമാവും.
കൊറെ ഇങ്ങനെ വെറുതേ വീട്ട്ല് ഒരു ചടപ്പാണല്ലോ പക്ഷെ എന്തെങ്കിലൊരു വർക്ക് ഉണ്ടെങ്കിൽ നമുക്കാ ഒരു വർ . ആഹ് മെഷീനുണ്ട്. ഞാൻ മിഷീന്മ തന്നെ ഇസ് സിസ്റ്റ് ഇത് മിഷീൻമലന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്
സ്റ്റിച്ചിങ്ങൊക്കെ അങ്ങനെ പഠിച്ചതാവൂലേ?
അതെ സ്റ്റിച്ചിങ് അങ്ങനെ പഠിച്ചിട്ടുള്ളത്. ചെറിയ ടോപ്പ്, മാക്സി, നയിറ്റിണ്ടല്ലോ നമ്മളെ അതൊക്കെ ഇങ്ങനെ സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവിടെ വീട്ടുകാര്തന്നെ പൊർ ത്ത്ക്ക് ഞാൻ പോവലില്ല. കാരണം നമ്മളത് സ്റ്റിച്ചിങ് നമ്മളത് അണ്ട് ഞമ്മള് സ്വന്തായിട്ട് പഠിച്ചതാകുമ്പ ഞമ്മ ക്കൊന്നാണ്ട് ഒരു മടിയാണ്. പൊറത്ത്ക്ക്ല്ലോൽത് ചെയ്തൊട്ക്കാന്
ശെ കൊടുത്ത് ശീലായി കഴിഞ്ഞാ അതൊര് ശീലാവും ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ പോയി പഠിക്കുമ്പോ ഒരോന്ന് ഒരോന്ന് ചെയ്ത് പഠിക്കുന്നു.
ആഹ് ഇപ്പൊ ഞാൻ ഏകദേശം കൊടുക്കല് തൊടങ്ങി. ഇപ്പൊ മൂന്ന് മാസത്തെ കോ ആഹ് മൂന്ന് മാസത്തെ ഇ ഇത്ണ്ടല്ലോ വാടങ്ങനെ പഠിക്ക്ണ് ണ്ടല്ലോ. എക്സ്പീരിയൻസോട് കൂടിയിട്ട്ള്ള പഠ് അതായതോണ്ട് ഞമ്മക്ക് മുന്നോ ട്ട് നീക്കാൻ കഴിയും ആ മുന്നോട്ട് ചെയ്ത് കൊടുക്കാനും കഴിയും. വീട്ട്ന്ന് ഇന്നെ ഒറ്റക്ക് ച്ച ആഹ് വീട്ട് വീട്ട്ന്ന് ഒറ്റക്ക് ആവുമ്പോ ഞമ്മക്ക
അത് കിട്ടൂല അത് അവിടുന്ന് എല്ലാരെ കൂട്ടത്തിലു ആവുമ്പോ
ട്ടി ആ അവര് അവര് തന്നെ പറയും ഇജ്ജ് എങ്ങനെ ആ ആ അതെ അവര് നല്ല മേഡം ആ മേഡം ആയാലും നല്ല ഉഷാർ മേഡാണ്. നമുക്ക് എന്ത് ചോയ്ച്ച് മൻസ് ലാക്കാൻ പറ്റും.
അതാണ് അത് എന്ത് ചോയി ആ അതാണ് നമ്മക്ക് ല്ലേ ആത്മവിശ്വാസം നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളത് തന്ന തന്നെ നമ്മക്ക് ചെയ്യാനൊര് സ്
ആ ആ അവർക്ക് വല്യ ക ദേ ദോ ദേശ്യങ്ങളോ കാര്യങ്ങളൊന്നുല്ല അത്രയും നല്ലെര് ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ അത്രേം നല്ലൊരാളാ
അതെ നല്ല വീട്ടിൽ നല്ല പോന്നനെ
മ്മ്
പിന്നെ എന്തൊക്കെ
വേറെ പിന്നെന്തൊക്കെയുണ്ട്
വേറെ ക്ലാസ്സ്‌
നന്നായി ന്നാ ഓക്കെ നാ
ആഹ് എന്നായികോട്ടെന്ന ശെരി ഉം